ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
എന്താണ് വിശേഷൊക്കെ
എന്താ നല്ല വിശേഷം അങ്ങനെ പോണ് ന്താ ഇങ്ങളൊക്കെ വിശേഷം
നല്ലതന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ച് ങ്ങനെ ഇരിക്കാണ്. ഇങ്ങള് ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് കഴിച്ചു
എന്താ സ്പെഷ്യല് മയ ന്ന് ഇല്ല ന്ന് നല്ലൊരു കാലാവസ്ഥയാ ചൂടും കാലവസ്ഥയായിട്ടാ. എന്താ ഫുഡ്ന് സ്പെഷ്യലൊക്കെ
സ്പെഷലായിട്ട് അങ്ങനൊന്നുല്ല മീൻ കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയോക്കെ തന്നെ
ഇന്നിട്ട് വീട്ടിലാരൊക്കെണ്ട്
ഉമ്മ ഉപ്പ താത്തിം
ആഹ് മാരീഡ് അല്ലേ?
അല്ല ഞാൻ പഠിക്യാണ്
ആഹ് എന്തിനാ പഠിക്കണേ?
ഞാന് ഡിഗ്രി കഴിഞ് ഇപ്പ രണ്ട്മാസയിപ്പോ രണ്ടുസ ക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് ചേർന്നീനി
ആഹ് ഡിസ്റ്റൻസ് ആയിട്ടണൊ ഇട്ത്തിനത് എല്ലാത്തന്നെ ആ എന്നിട്ട്
ക്കർലാ
ഇവിടെ ഉമ്മി ഉപ്പീണ്ട് പിന്നെ ഞാന്ണ്ട് ഞാനിപ്പോ പ്രസവിച്ച്കെടക്കാണ് രണ്ട്മാസയൊരു മോളുണ്ട്
ആഹ് ആഹ് എന്തെനി ഫുഡൊക്കെ സ്പെഷ്യല്
സ്പെഷ്യല്ന്താ ഇന്നലെ വാങ്ങിയ എറച്ചിണ്ടായിരുന്നു പിന്നെ മുരിങ്ങാകറിണ്ട് ഇതൊക്കെ തന്നെ
ഇങ്ങളാണ്ടാക്കിയാ ഫുഡൊക്കെ
ഏഹ് ഇല്ല ഞാ അടുക്കളേക്കാറലമ്മ ഡെലിവറി കഴിഞ്ഞത്
ഏഹ് ഉം ഉം
ന്നട്ട് ഇമ്മൊക്കെ എന്താട്ട്ണ് എല്ലാരും ചോറ്ന്ന് ക്ഷീണത്തില് കെടക്കാ
ആഹ് ഉമ്മ അവിടെ ഉണ്ട്
ആഹ് ആഹ് എന്നട്ട് പിന്നെ നിങ്ങള് സ്റ്റോറ് ക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നആളാണോ
സ്റ്റോറാ വായിക്കലല്ല
ആഹ് അധികംഫോണോ
ഫോണിലാണല്ലോ ഇപ്പഎപ്പളും ഇപ്പ ഇൻസ്റ്റയിലാണല്ലോ വേറെ പണിഇല്ലല്ലോ
വേറൊരു പണിയില്ല നീ ആഹ് ടവലപ്പ ക്ലാസ്സ്‌കഴിഞ്ഞിക്കാണ് ഇനി അടുത്തെന്തെനും കൊടുത്തിട്ട്‌ വാണ്ടിരൂല്ലേ
ഞാന് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് ചേർന്ന്ണ് ഇപ്പോ
ആഹ് എത്ര ആറു മാസ്ത്തിനോ ആഹ് അത് എന്താ എങ്ങനെയാണ് നമ്മൾ പീസൊക്കെ അടക്കണതൊക്കെ
ഫീസ്അടക്കുന്നത് ഞമ്മക്ക് അവിടെ മൂന്നു നാലുമാസ കോഴ്സ് അപ്പൊ അയിന്റെള്ളില് അടച്ചു തീർത്താമതി പിന്നെ അവിടെ ഓരോ ക്ലാസ്സൊക്കെ ഉണ്ടാവുമ്പോ പ്രാക്ടിക്കലേക്ക് പോകുമ്പോ
ഓൺ ആ ഓഫ്‌ലൈൻ ആണല്ലേ ആ അവര് നമ്മളെ ചേർത്തിതരോ നമ്മുടെ പഠനക്കെ കഴിഞ്ഞാണ്ട് അവരന്നെകേറ്റി തരോ
ട്ട്ണ്ട്ന്നാണ് പർഞ്ഞത് പിന്നെ അവിടെ ചേർന്നൊരു കുട്ടിണ്ടായിന് ആഹ് ഇവട്ന്നൊരു ഇരുപത് മിനിറ്റ് ബസ്സില് പോണം നാനാ
അവര് ആക്കി തരൂല്ലേ
ആക്കി തരുംന്നാ പർഞ്ഞെ ഇനിഎന്താ
നമ്മള് കണ്ടെത്തണങ്ക ടാസ്ക്കാക്കാരല്ലേ നമുക്കങ്ങനെ
ഉം പിന്നെ അറിയണ ആരെങ്കിലൊക്കെണ്ടെങ്കി അങ്ങനൊക്കെ കേറാ
ആഹ് ന്നട്ട് ക്ലാസ്സിന്നൊക്കെ ഫ്രണ്ട്സൊക്കെ വിളിക്കലുണ്ടോ
ആഹ് വിളിക്ക ഇവിടെ ഇപ്പ ഞാൻ ഇപ്പ രണ്ടോസായിട്ടൊള്ളു പോവാൻ തൊടങ്ങീട്ട് അപ്പൊ ഇവിടെ ആരും കം പിനില്ല അങ്ങനെ വല്ലേ ഇന്നട്ട് ചടപ്പാവണ്ട് പോവാന്
ആഹ് ആളില്ലെങ്കിതന്നെ നമുക്കൊരു മടുപ്പാ
ആഹ് ഒര് അവിടെ വെച്ചാല് നമ്മക്ക് വേണ്ടപ്പംപോവാ അങ്ങനെ ഉച്ചവരെ ഇരിക്കണ ഉച്ചവരെ ക്കാ അങ്ങനെ ഓ കൊഴപ്പല്ലാണ്ടെ ആഹ് ട്രിപ്പൊക്കെ മിസ്യ്യണ്ട്
ആഹ് അടിപൊളി ക്ലാസ്സൊകേക്കാരല്ലേ കോളേജ് കോളേജുകാരന്ന് അറിയണത ഒരു വൈബ് കാലല്ലേ
ഉം അതെ അത് പോവന്നെ വേണം
ആഹ്
ഉം ഉം
പിന്നെ വേറെ എന്താ വന്നിട്ട്
കഴിഞ്ഞതാന്
ഇല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ ഡിപ്ലോമ കഴിഞ് എ്ന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പ്രഗ്നറായപ്പ അങ്ങനെ പോവാണ്ടത് ആഹ് ഞാന് വർക്ക് ചെയ്തിൽ ഞൻ ട്രെയിനിങ്ങിന് കേറിയിട്ടുണ്ടായിരുന്നു ഒരു വർഷം അങ്ങനെ ഞാൻ ഡിപ്ലോമ ലാബിന്
ആഹ് ആ്ഹ് അവിടെ എന്റെ താത്ത അതെന് വസ്റ്റ് പഠിച്ചീന് പിന്നെ താല്പര്യ ഇല്ലാരോട് ഫാർമസിക്ക് പഠിച്ചച്ച്
ഒക്കെ കണക്ക ടാസ്ക്ണമ്മ നേരം പോയി
ഉം നമ്മടെ എം എൽ ടി അനടുത്തിന്
ആഹ് രാവിലെ പോകേണ്ടതൊക്കെ ഒരു ടാസക്കാണ് എല്ലാം കണക്കാണ അവ ഒരുപോലെ
ഉം അതന്നെ എന്തിലായാലും പണി ഉണ്ടാവും
ആഹ് ഉണ്ട് പിന്നെത മക്കിറ്റ് അല്ലാത്തിന്റെ മാതിരിയല്ലത് ലാഭമായി നമ്മള് രാവിലെ ആറ് മണിക്ക് തറ നമ്മൾ അതിനനുസരിച്ചിട്ട് പോകണം ചിലപ്പോ ഏഴ് മണിക്ക് പോണം നമ്മുക്ക് പൈസ കൊറവായിത്തേ കിട്ടൂലേ നമ്മുടെ ഒരു ദിവസമാണ് ഫുള്ള് പോകവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അഞ്ച് മണിവ വര ചിലഴ ആറ് മണിവ വരെയൊക്കെ ഉണ്ടാവും അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഉം സാലറി കുറവാ ഭയങ്കര കുറവായിട്ടയ കിട്ടൂ ഇനി ഫ ഫാർമസിക്കാർക്ക് പിന്നെ തുറക്കണന് അനുസരിച്ചിട്ടാ എട്ട് മണിക്ക് തുറക്കണ ലാഭം ഉണ്ടാവും പിന്നെ എന്താ വെച്ചാല് നമുക്ക് ആറു മണിക്കൂ പോവാന്നുണ്ടെങ്കി ഒരിക്കക്ക് ചെപ്പപ്പോ അല്ലാെ നേരം പോകും എന്നല് ഫാർമസിയില സുഖമാണ് ലാബ് ടെക്നീഷ്യൻ മാലക്കാട്ടെ സുഖം ഉം
ഫുഡ ഒക്കെ രാത്രി കേക്ക ഇനി വേറെണ്ടാക്കല
ഇല്ല ഒക്കെ ഒരു ഇതന്നെയാണ് ഇനി കറിയെ കൂട്ടൻ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പം ഇതിനന അനുസരിച്ചുണ്ടാക്കുക ചോറ് ഒന്നായിട്ട് വെക്കല ഇങ്ങനെന്താ രാത്രി ഇതാക്കല പ്പ ചോറ് കുറവാകുമ്പോടക്ക അങ്ങനെ ചപ്പാത്തി ത്തി ഉണ്ടാക്കുക അല്ലങ്കിൽ പിന്നെ കുക്കറിൽ നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കല അല്ലാണ്ട് ജ ഡെയിലി രാത്ക്ക്ക്കെ സ്ക്വയർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ പിന്നെ മാക്ക റ്റൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമ ഇല്ല ഈ ഷുഗർ ഇടൊന്നും ഇല്ലാത്ത കൊണ്ടേ ഒറ്റ ഫുഡും അതി
ഉം ഉം
ഉംഹ് പിന്നെ നിങ്ങെന്തായിട്ട് രാത്രികൾക്ക് വേറെണ്ടാക്കല്ലോ
ഏയ് അല്ല പടി ഉച്ചൊക്കെ ഉണ്ടാക്കുന്ന തനെ രാത്രിയും കഴിക്കല്
ആഹ് അതെ നടക്കളേ രണ്ടു നേരം നടക്കളേ നടക്കൂല
ഒരു നേരം തന്നെ കേറുമ്പോത്തേും കൊറേ ടൈം എടുക്ക ഉണ്ടാക്കിഴിയ
ആഹ് അമ്മാനെ ഹെൽപ് ചെയ്യലുണ്ടോ
ഏഹ്
മ്മാനെ ഹെൽപ്പെയ്യല്ണ്ടോയ്ച്ച അവിടെ കിച്ചണിലൊക്കെ കേറാ ഉം ഫുഡൊക്കെ ഇണ്ടാക്കാനറിയോ
ആഹ് ഓവറായിട്ട്ണ്ടാക്ക ഉമ്മ എങ്ങോട്ടോ പോവൊക്ക ആണെങ്കില് ഇണ്ടാക്കി കൊടുക്ക
ആഹ് മടിയാ അടുക്കളീ കേറാന് ല്ലേ
ആഹ്
ഉം എല്ലാർക്കും അങ്ങനെന്നെ ഞാനൊക്കെ അങ്ങൻതന്നേണ് ഇപ്പളും അങ്ങൻ തന്നെട്ടോ ഹസ്ബന്റിന്റെ വീട്ടിന്നൊക്കെ വന്നാല് എടക്ക എന്നാലും കേറും അങ്ങനെ അങ്ങോട്ടും മടിച്ചിരിക്കൊന്നില്ല അപ്പ ഇമ്മ നല്ല ചീത്താറ അപ്പൊ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സഹായിക്കും എന്നാലും മടന്നെ ണ് ഒന്നും മുണ്ടീല്ലെങ്കി അവിടെ അങ്ങനെ കുത്തിർക്കും
ഉം ഉം
ഉം ആൾക്ക് കുക്കിങ്ങിനൊക്കെ ഇഷ്ടാണോ അതോ ഇഷ്ടല്ലതെന്താ
എങ്ങനെ
കുക്കിങ്ങ് ചെയ്യിണെ ഇഷ്ടാണോ ചോയ്ക്കാ
ആഹ് സ്പെഷ്യലായിട്ടെന്തെങ്കിലൊക്കെണ്ട ഇണ്ടെങ്കില് അതൊ ക്കണ്ടാക്കാൻ ഇഷ്ടാണ് അമ്മക്ക് ഇഷ്ടൊള്ളതൊക്കെ അമ്മള് ഇണ്ടാക്കും
ആഹ്
ചോറും കറിയൊക്കെ ഇണ്ടാക്കാനും മടി
ഉം ആഹ് അല്ലെങ്കിലും അങ്ങൻ തന്നേണ് നമുക്ക് തോന്നിയത്ണ്ടാക്കാം നമു ക്കൊരു മടിണ്ടാവൂല അല്ലാത്തണ്ടാക്കാൻ നമുക്ക് ഭയങ്കര മടിയാ
ആഹ് അതന്നെ ഇങ്ങളെ വീട്ടില് പോവല്ലേ
ആഹ് ണ്ട് ആഹ് ആഹ്
അവടടുത്താ വീട്?
ആഹ് ഇവിടെ അടുത്താ
ഉം
ഉം പിന്നെ ഇഞ്ഞിയെന്താ നാല് മണിക്കൊക്കെന്താ സ്പെഷ്യല്
സ്പെഷ്യലായിട്ട് ഞാൻ അങ്ങനെ ചായൊന്നും കുടിക്കൽല്ല
ചായുട്ക്ക് ഇഷ്ടണ്ടാവൂല ല്ലെ
ഉം ഇഷ്ടല്ല ആങ്ങനെ സ്പെഷ്യലായ്ട്ടൊന്നും ഇണ്ടാക്കലൊന്നുല്ല എട്ക്കൊക്കെ എന്തെങ്കിലും ഇണ്ടാക്കും
തിന്നൂലാ
ആഹ് ചായ കുടിക്കല്ല കടി എന്തെങ്കിലും പർക്കിത്തിന്നാൻ പറ്റ്യേന്തെങ്കിലും അങ്ങനെഷ്ടല്ല ഇൻക്ക്
ഇഷ്ടല്ലല്ലേ ഉം ഓരോരുത്തർക്കങ്ങനെല്ലേ ആഹ് അല്ല മധുരൊഴിവാക്കുന്നത് നല്ലതു ആ
ആഹ് എന്തെലും ചെറിയ ചെറിയ കടികളൊക്കെണ്ടെങ്കി പൊർക്കി ത്തിന്ന്ണൊക്കാണെങ്കി എടുത്തു തിന്നും
അങ്ങനെ തിന്നാനും ഇഷ്ടല്ലേ
തിന്നല് കുറവാണ്
ആഹ്
ആഹ് അവിടെന്തെങ്കിലും ഇണ്ടാക്കിയണ്ടോ സ്പെഷ്യലായിട്ട് വൈകുന്നേരം
ഞങ്ങളതിന് സ്പെഷ്യലായിട്ടൊന്നും ഇണ്ടാക്കൂല ബേക്കറി എന്തെങ്കിലൊക്കെണ്ടെങ്കിൽ അങ്ങനെ തിന്നും അൻ ഉം അങ്ങനെ സ്പെഷ്യല്റയാൻ മാത്രന്നും അങ്ങനെ ഇണ്ടാക്കലില്ല എപ്പളേങ്കിലൊക്കെ ഇണ്ടാക്കും അങ്ങനെ ഡെയിലി ഒന്നും ഉണ്ടാക്കൂല്ല ബേക്കറി തന്നെ ഉം ആഹ് പിന്നെ വേറെന്തൊക്കെയാ ന്നട്ട് ന്നട്ട് എന്താ നിനക്ക് ബ്രദർ ആരെങ്കിലൊക്കെണ്ടോ
അ....
ഇല്ല ആഹ് തത്താൻ മരീഡ് ആ.
ആഹ് കുട്ടി ഉറങ്ങാ ഞാപ്പൊ തൊട്ടി കെട്ടിട്ടാട്ടാ താത്താക്ക് കുട്ടികളൊണ്ടാവൊ
എന്താ ഇല്ലല്ല
ഉം കുട്ടിയ ഇല്ല അല്ലെ കല്യാണം കയിഞ്ഞിട്ട് കുറച്ചായിട്ട് ഉണ്ടാവുള്ളു അല്ലേ.
ആഹ് ആഹ്.
ആ പിന്നെ വേറെന്തൊക്കെയാ എന്നിട്ട്.
എന്നായിക്കോട്ടെ ട്ടോ വിളിക്കാം.
ആഹ് ആയിക്കോട്ടെ ശരി.